ആഹ കേക്കണണ്ട്
കട്ടായി പോവണേ
ആ ആദ്യം വിളിച്ചപ്പോ എന്താ എടുത്താ കണ്ടില്ല റിങ് എഴുന്നുണ്ട് കോള്
പക്ഷെ ഇങ്ങോട്ട് എത്തിട്ടില്ലാദ്യ രണ്ടാമത്തെ കട്ടായിണ്
ആഹ എന്താ അറിയില്ല എടുക്ക് അങ്ങനെ വരുന്നുണ്ട് ഇെ റീഫ്രഷ് ചെയ്തുന്നൂടോ വിളിക്കവളാ കിട്ടുന്നത്
ഉം ഉം എന്തൊക്കെയാ പിന്നെ വിശേഷം
നല്ല വിശേഷം അവിടെ എന്താ പാട്
സുഖമാണ് അങ്ങനെപ്പോൂടെ
ആ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണൊക്കെ കഴിച്ചു നിങ്ങള് കഴിചോ ഭക്ഷണം
ആഹ കഴച്ച്
എന്താ സ്പെഷ്യല്
സ്പെഷ്യലൊന്നും ഇല്ല സാധാരണ ചോറ് മീൻകറി മീൻ പൊരിച്ചത് പപ്പടം അച്ചാറ് ഉപ്പേരി അതേനെ അവിടെ
ഇവിടെ മീൻ പൊരിച്ചത് മീൻകറിെ പപ്പടം അച്ചാറ് ഉപ്പേരി അതന്നെ സ
ഏ സൈമന്നെല്ലേ
പക്ഷെ മീൻ മാറ്റം ഉണ്ടാവും നമ്മൾത് ബെത്തല് നിങ്ങൾ തോ
ഏ എവിടെയും ബേത്തൽ താനെ
ഹഹ
ഇന്നലെ കിട്ടിയത് എനി അപ്പൊ അത് ബാക്കി ഫ്രിഡ്ജ് വെച്ചിനി പൊരിച്ചും ചെയ്ത് കറിയും വെച്ച് ആ
ഇന്ന് അടവാണ് അടവുണ്ടായിനു മീൻകാരന് അടവാ കൊണ്ടുവന്നേ
ഏ ആ മീൻ ഇപ്പ അങ്ങനെ കിട്ടാല്ലല്ലേ
ഇല്ല ട്രോളിംഗ്
ഇവിടെ ആ ട്രോളിംഗ് നിരോധന ആയിട്ട് ഇവിടോക്കെ ഇന്നല്ലെ വന്നിട്ട് ഈ വത്തല് മാത്ര അന്നേ ഉള്ളു വേറെന്നുമില്ല
ഇന്നലെ വത്തല് തന്നെ ഉള്ളൂ ഇനി ഇന്ന് അടവുണ്ട് പക്ഷെ നല്ല വലിയാണ്
അപ്പൊ വാങ്ങിണ്ടാവലല്ലേ
വാങ്ങിയന കൊറച്ച് നാളക്കക്ക്ങ്ങ പക്ഷെ നമ്മുക്ക് നാളെ നേരത്തെ ഉണ്ടാക്കി
ആഹ ആഹ
അല്ലെങ്കിൽ ഇ വര് വരുമ്പോത്തേന് പന്ത്രണ്ട് മണിയാവകും മെത്തലൊക്കെ ആണെങ്കിൽ കുറച്ചും ൈം തന്നെ വേണം ചെറിയ ചറേ വത്തനല്ലേ
ആ മുറിച്ച്ണ്ടാക്കണെങ്കിലൂല്ലെ. കുട്ടിയേളൊക്കെ സ്കൂള് പോയതാ.
ഒരാള് സ്കൂള് പോയിന് ഒരാളവിടെണ്ട് ചെറുതാണ്.
ആഹ്
ങ്ങക്കോ
ഞാന് പഠിക്കാണ്.
ഏഹ് പിന്നെ പ്ലസ്റ്റു കിഞ്ഞതാ.
ആഹ് ഡിഗ്രി തേഡിയർ.
ഏഹ്
അങ്ങനെ പിന്നെ മയണ്ടവിടെ.
മയ വര്ന്ണ്ട് പോണണ്ട് വരന്ണ്ട്.
ആ അതന്നെല്ലോർത്തവസ്ഥല്ലേ.
ബസ്സ് ഇടുമ്പോഴത്തേന് മഴ പെയ്യ അപ്പോത്തിന് അത് എടുക്കാ പകേണ്ടി വരും. മഴപ്പ പോവും പിന്ന വെയിലാണ് ആ വെയില് കണ്ടമ്മള് ഇടാം പോകും അപ്പത്തിന് ഇങ്ങോട്ടന്നെ മണ്ടേണ്ടി വരും.
തേവരേ വെയില ഇപ്പ അതാ വെയിലെറിച്ച് മയക്കാറ്ള്ള പോലെങ്ങ് വരുന്നുണ്ട്. മഴ പെയ്യാനുള്ളൊരിതുപോലെ.
ഒരു വെയില് വന്നീന് ആ വെയില് വന്നപ്പോ ഞാൻ കുറച് നേരം ഡ്രസ്സ്ന്നിട്ട് അപ്പോത്തിന് മഴ. ക്കാറണ്ട് മൂടിട്ടപ്പത്തിന് വരെ. ആഹ് പുറത്താണ്.
ആഹ്
അങ്ങനെ ങ്ങളത് ഉള്ളിലാവൂലേ.
ആഹ് അവിടെ ഉള്ളില് മോളില് സീറ്റ് ഇട്ട സ്ഥലണ്ട് അപ്പൊ അവിടെ. ഇടും എന്നാലും ഒണങ്ങാൻ പണിയാണ് അവിടെന്ന് പൊറത്ത്. ഇ ആരന് അത്ര ഒക്കൂല ഉള്ളിലൊന്നും. പുറത്താകുമ്പോ നല്ല വെയില് നേരിട്ട് കൊള്ളുവല്ലോ.
ലോബടെ ചിക്കാനും.
ആ അത് നല്ലത് തനെയാണ് രാത്രിയെക്കാലം നമുക്ക് പൊറത്ക്ക് പോണ്ടല്ലോ.
ഞാൻ ചിക്കാനൊക്കെ ഗ്യാപ്പ് ണ്ടായതൊണ്ട് സുഖാണ് ഇവടെ ചിക്കാൻ. ഞാന് കോണിന്റെ കൈ്മനക്കെ ഇന്ന്ട.
ആ ആ
എന്റെ കമ്പില്ലേ.
ആ കോണിന്റെ കമ്പി.
ആ അയ്മലൊക്കെയാണ് ഇിടാ.
ആഹ്.
മക്കളുടെക്കെ ചെറിയ മക്കളുടെ ആകുമ്പോ കൊറേണ്ടാവേ.
ആഹ് അങ്ങനെ.
ഒന്ന് യൂണിഫോം അത് കഴിഞ്ഞുമ്പോതിന് അടുത്തത് അത് കഴിയുമ്പോതിന് അടുത്തത് മദ്രസ്ക്ക് വേറൊരു ഡ്രസ്സ്. ഇതൊക്കെ തന്നെ.
ഉം ഉ പിന്നെ വൈനാരം ചായ കുടിക്കുവോ.
ആഹ് വൈന്നേരം ചായ കുടിക്കും.
ഏഹ്
ങ്ങള് വൈന്നാരം ചായുടിക്കോ?
ആഹ് ചായുടിക്കല്ണ്ട്, എന്തേലും കടിയൊക്കെണ്ടാവുമ്പളും ചായ കിട്ടണം.
ഏഹ്, അവ്വടിം അങ്ങൻത്തന്നെ, വൈന്നാരൊരു ചായ കിട്ടണം. ന്നാലേ ഒരു ഉന്മേഷണ്ടാവൊള്ളൂ. അല്ലെങ്കി ഒരു ഒറർങ്ങി തൂങ്ങ്യ മാതിരിയാവും.
ഒന്നും വാണന്നില്ല ഇൻക്ക്. ഇവടെ ആർക്കു അങ്ങനെ ചായ വാണ്ട പക്ഷെ, ഇൻക്കെന്തായാലും ചായ കിട്ടണം.
ഉം ഉം എന്താ കടി?
ചായക്കോ? എന്തേലും ബേക്കറ്യാളൊക്കെ ഇണ്ടാവുമ്പോ ഇന്റവ്ടെ അപ്പൊ ചിപ്സും, ബിസ്ക്കേറ്റു ബ്രെഡൊക്കെണ്ട്. അപ്പൊ അതൊക്കെ കിട്ടിയാ മതി ചായ കുടിക്കാന്
ഇബടെ ബേക്കറി കൊണ്ടോയെക്ക, അത് അപ്പോത്തിന് കയ്യും മ ക്കക്ക് അതന്നെ മതി ബേക്കർ, ഇപ്പൊ കൊണ്ടര്ലൊക്കെ നിർത്തീക്ക്ണ്. ഇപ്പങ്ങനെ ഓട്സോ, നൂഡിൽസോ അങ്ങനൊക്കെ ഇണ്ടാക്കി കൊടുക്കലാ.
എന്ത് ചായക്കടിയോ?
ചായക്ക് നൂഡിൽസ്
അം ആഹ്, നൂഡിൽസ് അധികം കഴിക്കണത് കേടല്ലേ?
അങ്ങനെണ്ടാക്കൂലട്ടോ. എപ്പ്ളെങ്കിലൊര് അയ്മെ തന്നെ ആയാ പിന്നെ, അയ്ന്റെ അയ്ടിമ ആവും.
ആഹ് അഡിക്റ്റായി പോവും. പിന്നെ അത് അത് കേടേ ആണല്ലോ അങ്ങനെ കുട്ടികള് കഴിക്ക്ന്നതും
ഉം അപ്പൊ അത് അങ്ങനെ കൊടുത്തത് കൊട്ക്കലില്ല. എ എപ്പളേങ്കിലും നമ്മള് ഇതാക്കിയാല് പിന്നെ
ആഹ് അതെന്നെ.
ഇവടെ അങ്ങനൻ തന്നേണ്. ഇൻക്കൊക്കെ ഇഷ്ടാണ് വാങ്ങാന് പക്ഷെ ഇമ്മ സമ്മയ്ക്കൂല, ഇമ്മ ചീത്തറിം. മാസത്തിലൊക്കെ ഒരിക്കലാണ് കയ്ക്ക നൂഡിൽസ്
ആഹ് ആഹ് ഇത് ലെയ്സ്, മിച്ചറ് അതൊക്കെ സ്കൂൾട്ട് വര് അല്ലെങ്കെ ബെന്ന്, മറ്റേ ക്രീം ബെന്നില്ലേ
ആഹ് അ നീളത്തില്ള്ളെ
ഏഹ്
ഇപ്പം നീളത്തില്ള്ളെ ക്രീം ബെന്നല്ലേ?
ആഹ് നീളത്തില്, വാനില ഫെ ഇതൊക്കെ
ഇണ്ടാവും.
വാനില ചോക് ക്ലേറ്റ്
ആഹ് ചോക്ലേറ്റ് ഒക്കോ, ഇപ്പൊ അത് ഇണ്ടോ? ഇപ്പാദ്യൊക്കെ നല്ല കിട്ടാണ്ടായ്നി, ഇപ്പൊ ഇവിടെ കടേലൊന്നും കാണ് ണില്ല. ഇൻക്ക് നല്ല ഇഷ്ടേനി ഞാൻ ഇങ്ങനെ നോക്കും സ്കൂൾട്ടെരുമ്പൊ
ആഹ് ഇബടെണ്ട് കയ്ഞ്ഞോവുട്ടൊ പിന്നെ
ഇവടെപ്പോ അധികം കാണ് ണില്ല മറ്റേ ഇവടെ എ ഇപ്പോളും കടേല് കാണാ, ഇപ്പൊ ക്രീം ബെന്ന് ഇല്ല ന്നെ. ഇപ്പൊ സാധാ മറ്റേ ബെന്ന്ണ്ടല്ലോ ആ വട്ടത്തില്ള്ളെ അത്ണ്ട്, അതിഷ്ടല്ല. പിന്നെ അതോണ്ടല്ലേ ഇനി ഒര്, ഇതർങ്ങീനിലെ ഇപ്പൊ ട്രെൻഡായിട്ട് എന്തേനി, മറ്റേ മസ്കാ ബന്ന് തോന്നി പറയേനു. ഒര്ത്ണ്ടല്ലോ മറ്റേ ഏഹ് അതല്ല, ഈ ബെന്നോട് ഒരു ഇത് ട്രെൻഡായീനല്ലൊപ്പൊ, മസ്കാബണ്ണ് അയ്ന്റെ പേരതെന്നേണൊ? മർന്ന് ഒരു ബെന്ന്ണ്ടാക്കൊല്ലൊ നമ്മള്, ബട്ടറൊക്കെട്ടാണ്ട് ഇറാനീ ചായാന്നൊക്കെ പർഞ്ഞ് ട്ട്, ബെന്നോണ്ടൊരയ്റ്റം ട്രെൻഡായീന്യെല്ലോ
അതേതാ അറീല.
ഏഹ് വീട്ടിലൊക്കെ ഇണ്ടായി പൊർത്ത് കടേലൊക്കെ ഇണ്ടായ്നി കൊറച്ച് ക ആയിട്ടൊള്ളു ഇപ്പായ്ക്കും എല്ലാരും അത് തിന്നാൻ പോവാ ഇത് തിന്നാൻ പോവാന്ന് പറയണെ കേക്കാം
ആഹ ട്രെൻഡ് ആൾക്കാർക്ക് അനുസരിച്ച് ട്രെൻഡ് ഇങ്ങനെ മാറികൊണ്ട്ക്കും
ഉം വീട്ടില് ഇണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റാണ്
ഏഹ്
ഉം
പക്ഷെ എന്താണ് ക്രീം ബന്ന് നമ്മുക്കൊക്കെ ഒന്ന് ഓരോരുത്തർക്ക് ഓരോന്നായിട്ട് കൊണ്ടുവരും ഒരു പാക്കറ്റ്
ഒരു പേക്കറ്റില് ഒന്നല്ലെ ഇണ്ടാവാ? പേക്കറ്റല്ലേ ആഹ്
ഓരോര്ത്തർക്ക് ഓരോരോ പാക്കറ്റ് നാലാക്ക് നാല് പാക്കറ്റ്
ആഹ് മനസ്സിലായി
അങ്ങനെ കൊണ്ടുവരും അപ്പൊ അമ്മക്കാ ആ നല്ല രുചിണ്ടാവും വാനിലേന്റെ ഒക്കെ നല്ല
ആഹ നല്ല ടേസ്റ്റ് ആണത് ഏഹ്
എറക്കിയ പാടെന്നെ നമ്മള് കൊണ്ടരുമ്പോ നല്ല ടേസ്റ്റാ അത് പിന്നെ അത് എത്തുംമ്പൊത്തിന് അത് കഴിഞ്ഞിട്ടുണ്ടാവും
ഉം അതിന് ഇപ്പൊ ഇവിടൊന്നും കട കാണാ നല്ല രസെല്ലെ അത് ഓരോ ഫ്ലേവറും ചോക്ലേറ്റും അതൊന്ന് കിട്ടിയാതന്നെ ചായക്ക് കൂട്ടിയാല് വയറ് നിറഞ്ഞ പോലെ
ഉം പക്ഷെ നല്ല രസാണ്
ആഹ അതന്നെ
അത്‌ പിന്നെ കിട്ടണുല്ല്യത്
ഉം
അങ്ങനെ
അങ്ങനെ പിന്നെ വീട്ടിലിപ്പം മോളും ഇങ്ങളന്നെ ഉള്ളൂ അല്ലേ
ആ മോളും ഹസ്ബന്റ് ഇണ്ട് ചോറ് തിന്നാന് വന്ന്ണ് ചോറ്ന്നാണ്ട് അവിടെ ഒന്ന് കെടന്ന്ക്ക്ണ്
ഏഹ് ഇത് വർക്ക് ഇണ്ടായിരിക്കും ജോലി
ആഹ ആഹ
പുറത്താ പുറത്ത് വർക്ക് ചെയ്ണതാ
ഓല് ഡ്രൈവറ് ആണ്
ആ ആഹ് അങ്ങനെ പിന്നെന്താ
പിന്നെന്താ ഇങ്ങനെ പോണ്
അവിടെ ചെടികളൊക്കെ ഉണ്ടോ
ആഹ ചെടികളൊക്കെ ഇങ്ങനെ കൊറച്ചുണ്ട് ചെറുതായിട്ട് അങ്ങനെ ഓ അധിക്കായിട്ടില്ല ഇപ്പൊ ചെടികളൊന്നും അങ്ങനെ നോക്കലില്ല മറ്റേ ഒയിവ് കിട്ടലില്ല അല്ലെ താത്തൊക്കെ വരുമ്പോ ഇങ്ങനെ ചെടികളോരോന്ന് ഇതാക്കും
ഏഹ്
അവിടെണ്ട ചെടികള്
ഇവിടെ കൊറച്ചീച്ചെ ഇങ്ങനെ കുയിച് ഞങ്ങൾ പുതിയ വീട്ലാ അതായത് ഒരു മാസായിട്ടൊള്ളൂ കുടി ഇരുന്നിട്ടേ
അപ്പൊ ഇണ്ടാക്കണല്ലേ ചെടികള്
കുറച്ചീച്ചെ കൊറച്ചീച്ചെ ചെടികൾ ഇങ്ങനെ ഇണ്ടാക്ക്ണ്ട് പക്ഷെ എന്റെ ചെർന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു പൂവ് പിന്നെ ഒരു ചെടിയേറ്റെ കുഴിച്ചിട്ടാൽ ആ പൂവ് പറച്ച് കൊണ്ടോവും ആള്
ആഹ് അങ്ങനെ പൂവുള്ള ചെടികളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല്ല ല്ലേ അല്ലാത്ത നോക്കേണ്ടി വരും അപ്പോ
പൂവില്ല ചെടി നമ്മള് പൂവ്ണ്ടായപ്പോ അങ്ങനെ താക്കല്ലോ അപ്പൊ ഓള് പൂ പാറച്ച്ണ്ടോവും ഓള് പൂവിന്റെ ഒരാള
ആഹ പൂവിന ഒരു സൈസ് ഇതുണ്ടല്ലോ നല്ല പൂവൊന്നും ഇല്ലാത്തെ ഷി പോലെയുള്ള ചെടികള് ഒരു ഉണ്ടായി നിക്കണക്കോ
ആഹ് മം ആഹ് ഇപ്പൊ ഓരോന്നുണ്ട് പിന്നെ ചേമ്പിന്റെ ഇലേനെ പോലെതന്നെ ചെറിയ ഇല ആയിട്ട് അങ്ങനത്തൊക്കെ ചെടിയുണ്ട്
ആഹ് അതൊക്കെ നല്ല രസാണ് ഇപ്പോ
മം ചേമ്പിൻ്റെ ഇല പിന്നെപ്പതുവാ പിന്നെതാ തൂണുമേക്കൂടെങ്ങനെ പോകും
ആഹ് അങ്ങനത്തൊക്കെ ഉണ്ട് വള്ളി പോലെ ഇങ്ങനെ കാണാൻ രസാ അങ്ങനെ
ചെടിക്ക് നല്ലോം വളം വേണം
പത്ത് മിനിറ്റ് ആയല്ലോ ടൈമ്
ആയോ
ആഹ് ന്നാ ആയിക്കോട്ടേട്ടോ
ന്നാ ഓക്കെ